കേക്കാവോ
കേക്കാം പറഞ്ഞോ
എന്താടുക്കുമായിരുന്നേ
വെറുതെ ഇരിക്കുന്നു കുട്ടികളൊക്കെ പോയാ പിന്നെ ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങിയ ഇങ്ങനെ വെറുതെയിരിക്കും അപ്പൊ നിന്റെ വിവരൊന്നും ഇല്ലല്ല
ആ ഞാൻ ഇവിടക്കെ ഉണ്ട് ഇപ്പൊ പറയാനോ ഓരോരോ കാര്യങ്ങള്
ആ
അവിടെയോ എങ്ങനെയൊണ്ട്
ഓ ഇങ്ങനെ പോണ ഒരുവിധം കൊഴപ്പ ഇല്ലാതെ പോുന്നു
വിവാഹം ജീവിതവും അതിനു മുമ്പ മ്പത്തെ ജീവിതം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ
അതെന്തായാലും ഉണ്ടാവല്ലോ
എങ്ങനെയുണ്ട്
ആഹ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മുമ്പത്തെുള്ളത് വെച്ച് നോക്കുമ്പോ നമ്മുക്ക് കൊറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി മുമ്പ് നമ്മളെ കാര്യം നോക്കി കളിച്ചു ചിരിച്ചു നടക്കായിരുന്നു ഇപ്പ അങ്ങനെ പറ്റത്തില്ലല്ലോ
ആഹ അത് ശെരിയാണ് ഹ്മ്മ്
ഇപ്പൊ കൊറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ മറ്റുള്ളവരെ കാര്യങ്ങള് നമ്മളെ കുറിചൊന്നും പറയാതെ അതെെ ശ്രദ്ധിക്ക കണം മുമ്പ് അതൊന്നും വേണ്ടല്ലോ നമ്മുക്ക് നമ്മളെ കാര്യം
ഉം അത് ശരിയാണ്
മഹ് എപ്പഴും നമുക്ക് വിവാഹ ത്തിന് മുന്നുള്ള ഒരു ലൈഫാണ് എപ്പോഴും നമ്മുക്ക് ഏറ്റവും അതല്ലേ നല്ലത്
ആഹ് അത് അതെ അത് ശരിയാ ഒത്തിരി പേരങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്
ഉം ഉം പിന്നാ ഒരു ഏ നമുക്ക് പങ്കാളിയെ കിട്ടുമ്പോ നമുക്കൊരു ഇത് കിട്ടുവല്ലേ കൊറച്ച് കൊറേ നല്ലതും ചീത്തയും ഉണ്ടല്ലേ
ആഹ് അത് ശരിയാണ്
ഉ നിനക്ക് എന്തേലും തോന്നന്ന് നല്ലതും ചീത്തേയുവില്ലേ
ആഹ് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് നല്ലതുണ്ട് ചീത്തയുണ്ട് പക്ഷെ നമക്ക് എന്താന്ന് വെച്ച കഴിഞ്ഞാല് ഇപ്പം നല്ലതന്ന് പറയാൻ ന്ന് വെച്ച കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറയാനുള്ള ഒരു ആളുണ്ട് നമുക്ക് അതിനന് മുമ്പ് അങ്ങനെ അല്ലല്ലോ
ഉം ഉം
അങ്ങനെ ഒരു സംഭവം പിന്നെ പറയാം പക്ഷെങ്കി ആളെ പോലെ ഇരിക്കും നമ്മളിപ്പോ കല്യാണം കഴിക്കുന്ന വ്യക്തിടെ പോലെ ഇരിക്കും നമ്മുടെ ജീവിതം
അതാണ്
ഇപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ സന്തോഷിച്ച് ചുമ്മാ അവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരുത്തൻ ആണെങ്കി കുടുംബം നോക്കത്തില്ല
ഉം ഉം
കാണും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ജോലിക്ക് പോകാതെ അങ്ങനെയൊക്കെ നടന്ന കഴിഞ്ഞഞ് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം അതായിരിക്കും പക്ഷെ നമ്മളൊരു കുടുംബത്തിലെ ഒരു ഇതന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷവാവത്തില്ലല്ലോ കുടുംബം നോകണ്ടേ എത്രായാലും അങ്ങനെ പിന്നെ ഒരു പാട് ഇങ്ങനെ കുടുംബം നോക്കുന്നവനെ കിട്ടിയാലും പ്രശ്നമാണ് രണ്ടിൻ്റെ നടുക്ക് നിക്കുന്ന ആണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നല്ലത്. കാരണം സന്തോഷം അങ്ങനെ നമ്മളെ കൊണ്ട് ഇപ്പോ എവിടെലും പോകാനൊക്കെ വീട്ട്കാരുടെ ഇത് ചോയ്ച്ച് അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ എന്റെ ചേച്ചിക്ക് അങ്ങനെയുണ്ട് അത് ചേച്ചി എങ്ങും വിടത്തില്ല പുള്ളി
ഓ ഓ
സ്വന്തം വീട്ടിലോട്ട് പോലും ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം കൂടിട്ടാണ് ചേച്ചി വരുന്നത് കഴിഞ്ഞെടക്ക് വീട്ടിലോട്ട് അപ്പം പുള്ളി വിടത്തില്ല
അതൊന്നും നമ്മുക്ക് ഒട്ടും യോജിക്കാൻ പറ്റൂല്ലേ
അങ്ങനെക്കെ ഇപ്പ നമ്മള് ഇപ്പം നമ്മള് അവിടെ പോയി എത്ര ദിവസം നമ്മുടെ ചേച്ചിയാന്ന് പറഞ്ഞാ അത് നമ്മളൊ ഒരു ദിവസം രണ്ടു ദിവസം നൽക്കുമ്പം ചേച്ചിക്ക് നമ്മൾ എത്ര ദിവസം നിന്നാലും പ്രശ്നം കാണത്തില്ല അവിട്ത്തെ അമ്മായിഅമ്മ അവര് അവർ ത് ബുദ്ധിമുട്ടായിരിക്കോല്ലോ
അതാണ് നമ്മക്ക് ഹേ എത്രയോക്കെ ആയാലും നമ്മക്ക് കല്യാണം കഴിഞ്ഞാല് നമ്മക്ക് നമ്മളെ കാര്യങ്ങള് പറയാൻ നമ്മള് ഒരിത് വേണം അല്ലേ അല്ലാതെ എല്ലാ തില് അവര് മേൽക്കയെടുത്ത് അവര് തീരുമാനിക്കുമ്പോലെ അതെനി ഒട്ടും നല്ലതായിട്ട് തോന്ന്ണില്ല എന്റെ ഒരു അഭിപ്രായത്തില് നമ്മക്കും നമ്മളെ ഒരു അഭിപ്രായം വേണം അവർക്കും അവരെ അഭിപ്രായം വേണംല്ലേ രണ്ട് പേരും തുല്യത തുല്യമായിട്ട് കാര്യങ്ങള് പറഞ്ഞും പങ്കുവെച്ചും അങ്ങനെ പോകുമ്പോഴാണ് നല്ലതല്ലാതെ നിന്റെ വീട്ടി വീട്ടില് നീ പോവല്ലന്ന് ഇങ്ങനെ ആ ഭർത്താവായാലും പങ്കാളി ആയാലും പറഞ്ഞ് നമ്മളെ ഒതുക്കി നിർത്തണത് ഒട്ടും നല്ല ഒരു ഇതായി-
ആ ആ എനിക്കും അങ്ങനെയാണ് ഇനി ഞാനും ചേ ചേച്ചിയോട് പറയാറുണ്ട് എന്താ അങ്ങനെ അപ്പം പുള്ളി ഇങ്ങനെ ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ചേച്ചി പിടിച്ചു നിർത്തുന്നത് എടി നീ പോയാ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടത്തെ കാര്യമൊക്കെ ആര് നോക്കും എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ കല്യാണ- ഇങ്ങനെ വരുവാണെ പോലും എനിക്ക്തോന്നുന്നു കല്യാണത്തിന് നമ്മളിങ്ങനെ ഇത് കൊടുക്കുവല്ലോ? ഇവരുടെ കല്യാണ സമയത്ത് നമ്മള്- വിന്ത് കൊടുക്കുവല്ലോ? ഈ ചെറുക്കൻ വരുന്ന ഒരു ചടങ്ങ് ഒണ്ട്- അപ്പം വന്ന് നിന്നതാണ് ആ ചേട്ടൻ ഇവിടെ അല്ലാണ്ട് ഇപ്പം പിള്ളോരേം കൊണ്ട് വന്ന് രണ്ട് ദിവസം നിക്ക- അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ആ ചേട്ടൻ വരത്തില്ല- ഇപ്പൊ ചേച്ചി ഇപ്പം എടക്ക്- വിടും എന്നു വെച്ചാ മൂന്ന് വർഷം കൂടിയപ്പോഴാണ് ഈ ഇടക്ക് വന്നത് അങ്ങനെ വിടും രണ്ട് മൂന്ന് ദിവസം നിക്കാനൊക്കെ ചേച്ചിയെ വിടും പക്ഷെ പുള്ളിയോട് കേറ് ഇവിടെ രണ്ടു ദിവസം നിന്നിട്ട് പോന്ന് പറഞ്ഞാ അത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അ ഇവിടെ അച്ഛനും അമ്മയും ആണേലും ഇങ്ങനെ പറയും ഓ നമ്മുടെ വീട് ചെറുതായത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു നമുക്ക് ആകെ ഒരു സങ്കടം വരുല്ലോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുണ്ട്
അപ്പം അവര് ആ തിരിച്ച് നാ ഈ പങ്കാളി തിരിച്ചു ചിന്തിക്കണല്ലേ നമ്മളും ഒരു ഇതേപോലെ ഒരു സാഹചര്യത്തിന്നല്ലേ അവരെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിക്കണം നമ്മളെ അച്ഛനേ അമ്മയും പ്രിയ ട്ടവരെ വിട്ടല്ലേ അവരെ കൂടെ നി ക്ന്നാ അതവര് ചിന്തിച്ചാൽ പോലും നമ്മളെ കുറ ച്ച് നമ്മളെ വീട്ടിൽ നിർത്താനും അതിറെ ഒരിത് അല്ലേ പിന്നെ എനിക്ക് തോന്നുന്ന് ഇപ്പഴത്തെ പെൺകുട്ടിയേൾ കുറച്ചും കൂടെ ഒരു ഇതാണ് അവര് കുറച്ചും കൂടെ അവര ഓ കാര്യങ്ങൾ അവർ സ്വന്തായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു ഇതിലോട്ട് മാ റിയിട്ടുണ്ട്
പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ എത്രാന്ന് പറഞ്ഞാലും ഭർത്താവ് ഒരു കൂടുംമ്മോന്ന് പറയുമ്പോ പെൺപിള്ളേർ ഏത് കാലത്തെ പെണ്ണാണെങ്കിലും ഇപ്പൊ ചിലര് പറഞ്ഞേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാലത്ത് പെൺപിള്ളേർക്ക് ഭയങ്കര ധൈര്യവാ ഇട്ടിട്ട് ഇറങ്ങി വരാൻ ധൈര്യവാ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ അത്രയും സഹിച്ചു കഴിയുമ്പഴാണ് അവര് ഇട്ടിട്ട് ഇറങ്ങുന്നത് പക്ഷെ ആ സഹിക്കുന്നയിടം വരെ അവരെ ഉം സഹിക്കുന്നടം വരെ അവരും അനുഭവിക്കുവാ നിന്ന് പക്ഷേ ഇപ്പൊ ഇ പണ്ടെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത് പെൺപിള്ളേർ ആ ഒരു ധൈ ര്യം കാണിക്കും ഒരുപാട് അങ്ങായി കഴിയുമ്പം സഹിക്കാൻ പറ്റാത്ത പോല ആയി കഴിയുമ്പം ചിലര് ജീവൻ ഒടുക്കുന്നവരും ഉണ്ട് ഉം അ ങ്ങനെ നമുക്ക് നോക്കാം നമുക്ക് ഇപ്പം ആരെയും കല്യാണത്തിന് മുമ്പ് അത് ലവ് മാരേജ് ആണെലും അറേഞ്ച്ഡ് ആണെങ്കിലും നമുക്കിങ്ങനെ ഒന്നും മനസ്സറിയാൻ പറ്റത്തില്ല ഇവരടെയൊന്നും
അതാണ്
അതാണ് പ്രശ്നം ചേച്ചിയുടെ അറേഞ്ച് മാര്യേജ് ആയിരുന്ന് അവര് തന്നെ വന്ന് ചോയിച്ച് കല്യാണം കഴിക്കൊക്കെ ആയിരുന്നു അപ്പം ഭയങ്കര ഇത് ചേച്ചിയെ ജോലിക്ക് വിടാം ചേച്ചി ചേച്ചി ഓൾറെഡി ബാംഗ്ലൂര് ജോലി ചെയ്തോണ്ടിരുന്നതാണേ അപ്പം അവിടെ ദൂരെ വിട്ടില്ലെലും ശരി അടുത്ത് എവിടെയങ്കിലും ഹോസ്പിറ്റലില് ജോലിക്ക് കയറ്റാ അങ്ങനെ നേഴ്സാ അപ്പം ആ ഒരിതി പറഞ്ഞിട്ടാണ് ഇവര് കല്യാണം കഴിപ്പിച്ചെ കല്യാണം നടത്തിയത് നടത്തി ഇപ്പോ ഓ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷ വായി എട്ട് വർഷമായി ഇന്ന് വരെ ചേച്ചിയെ ജോലിക്ക് വിടുവോ അപ്പൊ ചേച്ചി പറഞ്ഞു ഓക്കെ രാവിലെ പോയിട്ട് വൈകട്ട് വരുന്ന പോലെ വേറെന്തെങ്കിലും ജോലി നോക്കാന്ന് പറഞ്ഞാൽ പോലും പുള്ളിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാ- സമ്മയികതേ ഇല്ല പോവണ്ട- നിനക്ക് ഞാൻ കൊണ്ട അങ്ങനൊണ്ട്- ഉണ്ടല്ലോ? ഞാൻ പോകുന്നുണ്ടല്ലോ- പിന്നെ നീ എന്തിനാ പോന്നേ നിനക്ക് എന്തേലും വേണമെങ്കിൽ പറഞ്ഞാ മതിയല്ലോന്ന് പറയും പക്ഷെ എന്നോട് ചേച്ചി കുറച്ചും മുന്നെ വിളിച്ചായിരുന്നേ- അപ്പൊ ചേച്ചി ഇങ്ങനെ പറ വേവാരുന്നു ഒരു ഡ്രെസ്സ് കണ്ട് ഏഹ് ഇതിനാത്ത് മീഷോയിലെങ്ങാണ്ട് ഇപ്പച്ചേച്ചി ആ ചേട്ടനെ രണ്ടൂസം മുന്നേ ആ അഡ്രസ്സിന്റെ ഈ ഇത് ലിങ്ക് എടുത്തയച്ചു കൊടുത്ത് ആഹ്‌ ഏഹ്‌ ഇത് കൊള്ളാ ലോ ഇതെനിക്കൊന്ന് വാങ്ങിച്ചരോന്നു ചോയ്ച്ച് പത്തോ മുന്നൂറ്റമ്പത് രൂപയുടെയാ സാധനമാ ഞാൻ പറയുന്നെ അപ്പൊ ഉടനെ പുള്ളി അത് ഇതുവരെ സീൻ ചെയ്തിട്ടില്ലെന്ന് അപ്പൊ ചേച്ചിന്നോട് വിഷമം പറയുവായിരുന്നു ഇരുന്ന്
അതുവല്ല ഒരു പെൺകുട്ടി ജോലി ക്കോണത് അവര് ഏഹ് ഈ ആഹ് ആഹ് ഈ പങ്കാളി കൊണ്ടുവരണ പൈസ ഒണ്ടോ ഓക്കെ എന്നാലും നമ്മള് ജോലിക്ക് പോകുമ്പോഴേ നമ്മക്കത് മാനസിക സന്തോഷവും കൂടെ തരൂന്ന് അവര് ചിന്തിക്കൂല്ല നമ്മളെ ന്തോ പൈസ ഒണ്ടാ ക്കാൻ വേണ്ടി മാത്രം പോണംന്നുള്ള ഒരിതാണ്
ഉം അതെ അതെ അതുപോലെ അമ്മായിമ്മേം അമ്മായിമ്മമാരു ഒക്കെ അങ്ങനെ തന്നാ എല്ലാരും അങ്ങനെയാ ചിന്തിക്ക്ന്നെ
നമ്മള് വെറ്തേ വീട്ടിലിരി ക്കിന്നേക്കാലും പെമ്പിള്ളേര് വി ഒര് ജോലിക്ക് പോയാ അവർക്ക് അതിന്റേതായ ഒര് വെലയും നിലനിൽപ്പും എന്നും ഉണ്ടാവും
അതെ
ഉം പിന്നാ പണ്ടത്തെ കാലത്തെ പോലെ എല്ലാം സഹിച്ച് ക്ഷമിച്ചു കാൽ കീഴികിടക്കണംന്നുള്ള ഒരഅഭിപ്രായം എനിക്കില്ല അവർക്ക് പറ്റിയില്ലെങ്കി ഇട്ടിട്ട് പോട്ടെ അതാണ് ആത്മഹത്യ ചെയ്യണേക്കാളും എത്രയൊ നല്ലതാണ് ഇട്ടിട്ട് പോയി സ്വന്തം കാലിൽ ജീവിക്കുന്നതല്ലേ
ആ അതെ അതെ എത എത്രായാലും നമ്മുടെ ആ ഒരിതേ നമ്മടെ വീട്ടിലെ പോലെ ആവത്തില്ല എന്നാള് ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെ നമ്മള് കുഞ്ഞിലേ കളിച്ച് ചിരിച്ച് അങ്ങനെ ആ ഒര്തി നടക്കുമ്പഴേ അങ്ങനെക്കെ പറയാൻവെന്നാ ആൾക്ക് വയ് കെ ബുദ്ധിമുട്ടല്ല അപ്പ അച്ഛനോടും അമ്മയോടും പറഞ്ഞ അവർക്കത് ഏ എങ്ങനൊയാലും സഹിക്കാൻ പറ്റത്തില്ലല്ലോ
ഉം ഉം അല്ലേലും ഒരിക്കലും കല്യാണത്തിന് മുൻ ന്നെള്ളത് ഇനി എത്ര നല്ല ജീവിതം നമുക്ക് കിട്ടിയാലും എത്ര ഇതായാലും നമ്മളെ വീടും അതേ നമ്മള അതിന് മുന്നേഉള്ള ജീവിതം നമുക്ക് ഒരി രിക്കലും പിന്നെ തിരിച് കിട്ടാൻ പറ്റൂല
ഉം അതെ
ഉം ഇനി എത്ര നല്ല ഇതായാലും ദും അങ്ങനെയാണല്ലേ
ഉം അതെ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഇപ്പ തന്നെ ആലോചിക്കുമ്പം കുട്ടിക്കാലംഒ ക്കെ ആലോയിക്കുമ്പോ എന്ത് രസായിരുന്നു
ഉം.....
ആ സ്കൂൾ ലൈഫ് ഒക്ക െ കൂട്ടുകാരും ഉം അന്ന് നമ്മള് അത്രയും സന്തോഷിച്ചിരുന്നിട്ട് നമുക്ക് പെട്ടെന്നൊ ഒരു ബുദ്ധിമുട്ടാണ് വിവാഹ ജീവിതം എന്നൊക്കെ പറയുമ്പോം നമ്മള് കുഞ്ഞ്.... നമ്മുക്ക് കുഞ്ഞന്ന് പറയുമ്പം വ്യത്യാസഉണ്ടല്ലോ
ഉം ഉം അതുമല്ല എല്ലാരും പറയും ജോലിയുണ്ട് ണ്ടങ്കി വല്യ പ്രശ്നോൊന്നുമല്ലെ എനിക്ക് തോന്നുന്നു ജോലിയ ഉണ്ടെങ്കിലും വലിയപ്രശ്നന്ന്
ഉവ്വെ
പിന്നെ ജോലി ഉണ്ടെങ്കി ഒരുവിധം വീട്ടിലെ വലിയ ബുദ്ധിമുട്ടും വിഷമങ്ങള ഒക്കെ ജോലിക്പോ വുമ്പോ മാറുംല്ലേ
ഉം അത് ശരിയാ പക്ഷെ വേറൊരു പ്രശ്നം എന്താ എനിക്ക് തോന്നിയന്ന് വച്ചാ ഈ കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്നത് വലിയൊരു പ്രശ്നമാ
ആ
അപ്പൊ എല്ലാരും നോക്കണ്ടേ
അതാണ് അതാണ് ഏ..... റ്റവും വലിയ പ്രശ്നം നമ്മള് കൊറച്ച് മാറി താമസിക്കയാണെങ്കിലേ..... നമക്ക് നമ്മളെ ഇഷ്ട ഇത്തിന് നമുക്ക് അത് കൊ വീട് കൊണ്ടുപ പോകാൻ പറ്റും ഇഈ ഈ കൂട്ടുകടുംബത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരു ഇഷ്ടത്തിന് നമുക്ക് നിൽക്കാൻ പറ്റുകുള്ളു അതാണ് ഏറ്റവും വലിയ പ്രശ്നം
ആ അതെ ഇ ചേച്ചി വിളിക്കുന്നു ഞാൻങ്ങോട്ട് വിളിക്കാവേ
ക്കെ ഓക്കെ